ആഹ് ആഹ് ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് പറഞ്ഞോ
ആഹ് എന്നിട്ട് ഏഹ്
എന്തൊടുക്കുവാര്ന്ന് മക്കള് വന്നോ
ആഹ് മക്കള് വന്നു
ആഹ് അവരെ
അവിടെ എനിക്ക് നാല് പേരുണ്ട്
ആഹ് എത്ര
ആഹ് ആഹ് വല്യ ആള് പത്താം ക്ലാസ്സിലാണ് ഈ പ്രാവശ്യം പത്തിൽക്ക് രണ്ടാമത്തെ എട്ടാം ക്ലാസ്സില് മൂന്നാമത്തത് മൂന്നാം ക്ലാസ്സില് ചെറുതിന് രണ്ടു വയസ്സായിട്ടില്ല
ആഹ് രണ്ട് വയസ ആയിയില്ലേല്ലേ
ഇല്ല ഇല്ലേ ആയിട്ടില്ല
ആഹ് അപ്പൊ വഴക്ക് ആയിരിക്കുമല്ലോ
ആഹ് നല്ല ഞാൻനെ നല്ല വഴക്കാണ് വലുത രണ്ടു പേരും ആഹ് രണ്ടു പേര് വലുത് രണ്ടു പേര് ആൺ പിള്ളേരാണ് അപ്പൊ പറയണ്ടല്ലോ ചെറുത് രണ്ടു പേര് പെൺപിള്ളേർ അവര് പിന്നെ കൊഴപ്പ പ്പില്ല പക്ഷേ ഈ ആൺപിള്ളേരാണ് ഭയങ്കര
ഉം അതെ അതെ കഴിഞ്ഞ ദെവസം ഒരുത്തൻ ഇവിടെ കളിക്കാൻ വിട്ടതാ
ആഹ്
അപ്പോഴത്തേക്കും അവിടെ പോയിട്ട് ഈ തേനീച്ചയുടെ ഇത് ഉണ്ടായിരുന്നു കൂട്
ആഹ് ആഹ്
ബാറ്റും വെച്ച് അടിച്ച് ദേഹം മൊ- ങ്കൂത്തിതിനി
അയ്യോ
കുത്തി ഭാഗ്യത്തിന് കണ്ണിന്ട്ടൊന്നും കുത്താഞ്ഞത് കൈയും കാലും എല്ലാം കുത്തി ഏതാണ്ട് കടിക്കച്ചെന്ന്
തേനീച്ചയാണോ പിന്നെ കടന്നലാണോ അപകട-
അത് കടന്തലോ തേനീച്ചയോ എന്തോവാ കടന്തലാ- ഏയെ
ടീറ്റി അടിക്കേണ്ടാ അപ്പൊ
ആഹ് അത് പോയി കൊണ്ട് പോയി ആഹ് അടിച്ച് എന്നീട്ട് ഇത് വീർക്കുവല്ലോ ഇത് വീർത്ത് അത് മാറിയങ്ങ് എന്നിട്ട് ഒരു രണ്ട ദെവസം കഴിഞ്ഞപ്പോ വീണ്ടും അതേ സ്ഥലത്ത് പോയി ബാറ്റും വെച്ച് വീണ്ടും അതിനെ അടിച്ച- അത് അത് കുത്തിയെന്റെ ദേഷ്യവാ അന്നിട്ട് അത് വീണ്ടും കുത്തി അപ്പൊ- ആഹ് മോന്തയ്ക്കും എല്ലാം കിട്ടി രണ്ട് ചൊമട് ഉണ്ടായിരുന്നു പിന്നെ കൊണ്ടുപോയ- ഇപ്പം പറഞ്ഞു ഒരു തവണ എടുത്തതല്ലേ ഉള്ളൂ എടുത്ത് ഒരാഴ്ച പോലും ആയില്ലല്ലോ കുഞ്ഞല്ലേ ആഹ് അപ്പം പിന്നെ എടുക്കണ്ടന്ന് പറഞ് പനിക്കോ പനി- വരുവാണെ അത് പനിച്ച് അങ്ങ് മാറിക്കോള്ളൂ എന്ന് പറഞ്ഞു.
ആഹ് ഡീറ്റി അടിച്ചോണ്ട് കൊഴപ്പയില്ല
ഉം അമ്മാതിരി കുരുത്തക്കേടാ
ആഹ നല്ല കുരുത്തക്കെട് തന്നെ.
ആഹ് കടന്തല് അടിച്ചെന്ന് കടിച്ചും പറഞ്ഞ് അതിനെ അല്ല കുത്തിന്നു പറഞ്ഞ് അതിനെ പോയി അടിച്ചേക്കുവ ബാറ്റും വെച്ച്. അങ്ങനെ ആഹ് അതെ നമ്മളിങ്ങനെ ആഹ് ഇപ്പം തറയിലൊക്കെ തലയൊക്കെ മുട്ടുവാണെ നമ്മള് തറക്കിട്ട് അടിക്കുമല്ലോ?. ആ ഒരു രീതിയില് ഏ പോയിട്ട് അടിച്ചതാ. ഉം അവധിക്ക് ആവുമ്പോ ഒന്നാമത് അങ്ങ് കുരുത്തക്കേടാ കുരു കുര കുരാന്നിരിക്കും ഉം അതും കൊണ്ട് കൊഴപ്പമില്ല പിന്നെ പെൺങ്കൊച്ചാ ആണെ പിന്നെ വാചകവാ അത് ഇങ്ങനെ വാചകം പറച്ചില് ഇങ്ങനെ ഇരിക്കും അത് നമുക്കിങ്ങനെ നമ്മള് അത് ഒറങ്ങുമ്പോൾ മാത്രേ ഇങ്ങനെ നമ്മള് ടി വി വെക്കത്തുള്ളൂ. അതുപോലെയാ ചവിട്ടും ഇങ്ങനെ കത - ഒക്കെ കേട്ട് ഇങ്ങനെ നമുക്ക് സമയം പോവും കേട്ടോ ഇപ്പൊയില്ലാത്തോണ്ട് ഭയങ്കര ആഹ് ഭയങ്കര ബുദ്ധിമുട്ടാ ഇല്ലാത്തത് കൊണ്ടേ ഇപ്പം വിളിക്കാൻ പോയിട്ട് ചേച്ചി എവിടോ കേറുവെന്ന് പറഞ്ഞു.
ആഹ് ആഹ് സംസാരിച്ചോണ്ടിരിക്കണ ണ്ടാവുല്ലേ.
ആഹ് ചേച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ വണ്ടിയ പോകുമ്പോയെല്ലാം കഥയാ ഇവർക്കില്ലാത്ത ഡൗവുറ്റുകളും കാര്യങ്ങളുയില്ല മോൻ പിന്നെയും കൊറച്ചു നേരം ഡൗട്ടൊക്കെ ചോദിച്ച് അവനങ്ങ് മിണ്ടാതിയിരിക്കും. ഇപ്പം ഇച്ചിരി ഇപ്പം വെല്ലുതൂടെ ആതുകൊണ്ടേ ഇപ്പൊ മൂന്നാംക്ലാസ് ആ ഒരു രീതിൽ ആയത്കൊണ്ട് ആ ഒരു രീതിയിരിക്കും. പക്ഷെ കൊച്ചവള് അങ്ങനെയല്ല. അവക്ക് അങ്ങ് ഡൗട്ടാ. ചേച്ചി എപ്പഴും പറയും നിന്നെ പോലെ തന്നെയാന്ന് നിന്റെ അതേ സ്വഭാവമാ കൊച്ചിനെന്ന് ഞാനും ഇങ്ങനെ ആരുന്നു കുഞ്ഞിലെ ചേച്ചി ഭയങ്കര പാവമാ.
ആഹ്
ചേച്ചി പിന്നെ ആരോടും ഒന്നിനും പോവത്തോ ശല്യോ അങ്ങനെ ഒന്നുമില്ല ചേച്ചിയെ കൊണ്ട്. വീട്ടുകാർ കാണുള്ളൂ അവളൊന്നും- ഒന്നും ഒരു മനുഷ്യനെ പറയാനോ സ്കൂളിൽ വഴക്ക് അങ്ങനെൊന്നും ഇല്ലായിരുന്നു. ക്ഷേ ഞാൻ ഭയങ്കര ഇതായിരുന്നു കുഞ്ഞിലേ
ആഹ് അല്ല സംസാരിക്കുന്നുണ്ടാവും അത് കിട്ടുവല്ലോ.
ആഹ് അങ്ങനെ അപ്പം ചേ ഇങ്ങനെ പറയും നിന്റെ പിള്ളേർക്ക് എന്റെ പിള്ളേർക്ക് ചെലപ്പം ചെയ് ചിയുടെ സ്വഭാവം വരുമെന്ന്.
ആഹ്
ആഹ് അപ്പം അവള് ഭയങ്കര ആഹ് അവള് ഭയങ്കര പാവമായിരുന്നൊണ്ട് അങ്ങനെ വന്നാലും കുഴപ്പമില്ല എന്റെ പോലാണ് ഞാൻ തീർന്ന്.
സംസാരം രസമാണ് കുട്ടികൾടെ സംസാരം നല്ല സംസാരിക്കുന്ന കുട്ടികളെ ആര്ക്കും ഇഷ്ടാവും.
ആഹ് അതെ
ഉം
പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവളെ ആരെലും അടിക്കും അങ്ങനെ വല്ലോ ചെയ്തും കഴിഞ്ഞാൽ ഇവൾ കൈ ചുരുട്ടി ഇടിക്കും തലക്കിയിട്ട്.
അങ്ങനുണ്ട് ഇപ്പം ചില പിള്ളേരുണ്ടോ ഉം അല്ല അവടെ തലക്കല്ല അവളെ അടിക്കുന്നവരുടെ തലക്ക്. ആഹ് ഞാനും അങ്ങനെ ആരുന്നു അപ്പൊ ചേച്ചി പറയും ഇവളും അതുപോലെ ആ കൊച്ചും അതുപോലാന്ന്. എന്റെ കൊച്ച അല്ലന്നേ ഉള്ളൂ എന്നാലും അതേ സ്വഭാവം അണ് അവന് അവൻ കരഞ്ഞൊണ്ട് വരും ഇടക്ക് ഇങ്ങനെ ആഹ് കൂട്ടുകാര് അടിച്ചു എന്നൊക്കെ പറഞ്ഞ് വണ്ടിന്ന് അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് വരും പക്ഷെ ഇവൾ ഉണ്ടല്ലോ ല്ലോ? രണ്ടെണം തിരിച്ചച്ച് കൊടുക്കാതെ അവിടുന്ന് മാറ
പാറ്
ആഹ് കൂട്ടുകാരൊക്കെ ഇപ്പം ഇങ്ങനെ കുത്തി പെൻസിൽ വെച്ച് അവൾ രണ്ട് കുത്ത തിരിച്ചു കൊടുത്താ അവര് കരയും ഇവൾ ഇങ്ങനെ മോന്തയും വീർപ്പിച്ച് ഇങ്ങന നൽക്കും
ആഹ് അങ്ങനൊക്കെയ ഉണ്ട് അങ്ങനത്തെ
ഉം ഇവിടെ പിന്നെ അങ്ങനെ ആഹ് അങ്ങനെ അങ്ങനത്തെ ഇല്ല അതൊന്നുമില്ല ഭയങ്കര പേടിയാണ്
ആഹ് ഇവിടെ അങ്ങനൊന്നും ഇല്ല ഇവ മൂത്തവന് പിന്നെയും ഇച്ചില അവന്റെ അച്ഛനൊക്കെ ഇങ്ങനെ വഴക്ക് പറയുമ്പോഴത്തേക്കും കുറച്ച് നേരം എങ്കിലും അടങ്ങിയിരിക്കും
ഇതെപ്പ അങ്ങനല്ല പെൺകുട്ടികൾക്ക് അച്ഛന്മാർ അവർക്ക് പേടി ഉണ്ടാവില്ല സ്വാഭാവികം അങ്ങനെ പേടി അവർക്ക് ഉണ്ടാവില്ല പിന്നെയും അമ്മമാരെ പേടി ഉണ്ടാവ പെൺകുട്ടികൾക്ക് അങ്ങനെയാണല്ലോ ആൺകുട്ടികൾക്ക് മച്ചാന്മാരെ പേടിയായിരിക്കും
ആഹ് പക്ഷേ എങ്കിലും ഇവിടെ അവക്ക് ആരെ പേടിയില്ല അമ്മേ പേടിയില്ല അച്ഛനെ പേടിയില്ല ആരെ പേടിയില്ല അവക്ക് അവിടെ ടീച്ചേഴ്സിനെ പോലും അവക്ക് പേടിയില്ല ഞാൻ ചെന്നെന്ന് പറഞ്ഞു കൊടുക്കും എന്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കോന്ന പറയും പി ടീച്ചേഴ്സ് അടിക്കാനോ ഇങ്ങനെ പിടിക്കുവോ എല്ലാം ചെയ്യുമ്പോഴേ
ആഹ് ആഹ്
പിന്നെ അടിച്ചാ ഞാൻ പറഞ്ഞു കൊടുക്കും ഈ ഇടക്ക് പറയാൻ തുടങ്ങിയതാണ് ഞാൻ കേസ് കൊടുക്കും അത് എവിടോ ഇങ്ങനെ എന്തോ കേട്ടതാ ഞാൻ ആരോ സംസാരിക്കുന്ന കേട്ടതാ കേസ് കൊടുത്തു ഞാൻ പോലീസിനെ അങ്ങനെ ടീച്ചർമാര് എന്നിട്ട് വിളിച്ച പറഞ്ഞു ചേച്ചിയോട്
എഹ്
ഇതുപോലെവിടെ ക്ലാസിലക്കെ വന്ന പിള്ളാരെന്തങ്കിലും എന്തേലും ഇവിടെ എന്തേലും എടുക്കുവല്ലോ ഇങ്ങനെ കൊച്ചുള്ളള്ളരല്ലേ പറയും പോലീസിനെ വിളിക്കൂ ഇപ്പം ഞാൻ പോലീസിനെ വിളിക്കൂ ടി വിൽ എന്തോ കേട്ടതാ അങ്ങന ഒരു സ്വഭാവം ഉണ്ട്
ആഹ് ഉം
പക്ഷേ ഇവള് ഞാൻ ഇപ്പോഴും ചേച്ചിയൂട് പറയും ചേച്ചി ഇങ്ങനെ പറയും ഇവളുമാര് രണ്ടും കാരണം നമ്മുക്ക് നല്ല അടി കിട്ടും എന്ന് ഞാനും ആഹ് കൊച്ചും കാരണവേ എന്റെ പോലെ ആയത് കൊണ്ട് അവക്കിട്ട് നല്ലത് കിട്ടി ട്ടും അതെ ആലും അടിക്കൊക്കെ ചെയ്യുവാണെ ഇവള് ഇവനങ്ങ് ഓടും മാറൊ വീട്ടി വന്ന് പറയാം അങ്ങനോരു ഇതുണ്ട് ഇവള് മാറത്തില്ല
ആഹ് ഇവള് കൊടുത്തിട്ടെ മടങ്ങോള്ളൂ
ആഹ് കൊട് ത്ത് എന്നിട്ട് വീട്ടീ വന്ന് പറയും ഇന്നെന്നെ ഇടിച്ചു ഞാനവനെ ഇടിച്ച്
ആഹ് ആൺപിള്ളേരെ ഇടിക്കൊ
ആഹ് കൂട്ടത്തില്ള്ള ഇവരെ ഇങ്ങനെ മാറ്റിമാറ്റിയിര്ത്തത്തില്ല കുഞ്ഞല്ലേ അപ്പം ആമ്പിള്ളേരെ പെൺപിള്ളേരെ മിക്സെയ്ത് ഇരിത്തും ആഹ് അപ്പോഴത്തേക്കും ഈ അട്ത്തിരിക്ക്ന്ന ചെറ്ക്കൻ ഇങ്ങനെ കുത്തു അവന്മാര് ഒന്നാത്
ആഹ് ആഹ് അതെ
ആഹ്
ഹം
അപ്പം കൊടുക്കും പിന്നെ ടീച്ചറ് വിളിച്ചൊരു പരാതി ഇവന്റെ പേരില് ഇതുവരെ പരാതിയൊന്നും വന്നിട്ടില്ല ഇവനെ ഇടിച്ചുന്നൊക്കെ പറഞ്ഞിട്ടേ പോയിട്ടുണ്ട് ഉം
തിരിച്ച്ണ്ടാവാ
ആഹ് ഇവൻ അങ്ങനെ ഒരു വല്യ ഇതില്ല പ്രശ്നൊന്നു ഇല്ല അമ്മ അടിച്ചു ചേ ച്ചി ഇന്നെവന് ഇന്ന് അടിച്ചു ആഹ് അങ്ങനെ കുഞ്ഞമ്മേ അങ്ങനെ ഒരു രീതീ പറയത്തൊള്ളൂ പക്ഷെ
ആഹ്
അവള് അങ്ങനെ അല്ല അവള് കൊണ്ട് കൊണ്ടിട്ടുണ്ടേ അവള് കൊടുക്കും
ആഹ്
അവൻ ചേച്ചീടെ പോലാന്നാ തോന്ന്ന്നെ ചേച്ചി ഇതുപോലായിരുന്നു കൊണ്ടീട്ട് വരുവായിരുന്ന് എന്നിട്ട് ഇവിടെ വന്ന് പരാതി അവള് പക്ഷേ അങ്ങനെയല്ല അങ്ങനെ വേണം പെൺമ്പിള്ളേരായ നാലെണ്ണം കൊട്ക്കണം
ആഹ് അല്ല ധൈര്യം വാണം പെൺപിള്ളേരാവുമ്പോ അത് ശരിയാണ്
പിന്നെ ഒരു കാര്യ ഉണ്ട് ഇളയവനെ പേ മൂത്തവൻ ഒന്നും ചെയ്യത്തില്ല അവളെ പേടിയാ അങ്ങനുണ്ട് ഇവള് ചെന്ന് ഉപദ്രവിക്കും ഇടിക്ക്യു ഒക്കെ ചെയ്യും പക്ഷെ ഏ എന്തേലും ഇഷ്ടപെ ട്ടില്ലേലൊക്കെ എട്ത്തെറിയ്യെ അവള് അങ്ങനെണ്ട്
ആഹ് അവൾക്ക് അവൻക്ക് പേടിയായിരിക്കും
ആഹ് അവനപ്പോ ഇങ്ങനെ അങ്ങനെ ഉദ്രവിക്കാനോ അങ്ങനെൊന്നും പോവത്തില്ല അവനങ് മിണ്ടാതെ പോവും എന്തേലും ചെയ്താലേ ഒള്ള് ഇന്നിട്ട് പരാതി പറയത്തേ ഒള്ളൂ അവന്റെ അച്ഛൻ വര്മ്പോ ചെന്ന് പറയും അച്ഛാ അവളെന്നെ അടിച്ചു അല്ലേ അമ്മയോട് ചെന്ന് പറയും മുത്തശ്ശാ അങ്ങനെ ആരോടെിലൊക്കെ പറഞ്ഞവനാ സങ്കടങ്ങ് തീർക്കും അവരട്ത്തിരുന്ന് ഇവള്ങ്ങനെ അല്ല വീട്ടിൽ ചേച്ചിയുണ്ട് ചേ ചേച്ചിയുണ്ട് ചേട്ടൻ എടക്കി വരും ജോലി സ്ഥലത്താ പിന്നെ അച്ഛനും അമ്മയും ഞാനും മക്കളും
ആഹ് ആഹ്
ഉം അപ്പം അങ്ങനെ മൊത്തത്തി ഏയ് അൽ ഞാൻ പഠ്ത്തം കഴിഞ്ഞതേ ഒള്ള്
അതെല്ലേ ആഹ് എന്താ പിഠിച്ചത്
ഞാൻ എം എ ബി എഡായി
ആഹ് ആഹ്
ഇപ്പഞാ സ്കൂളി നോക്ക്ന്നുണ്ട് ഇതുപോലത്താണെ തീർന്നു ഞാൻ ഞാൻ എപ്പഴും പറിം സ്കൂള്ലൊക്കെ ഞാൻ നോ ക്ക്ന്നുണ്ട് പക്ഷെ ഇവരെ പോലെങ്ങാണു ആണെ അവനാണേ പിന്നെയും ഞാനങ് പറയുമ്പോക്കാണേലും കേക്കും അവളിതുവരെ അവള്ടെ കയ്യിന്ന് തല്ല് കൊള്ളാത്തൊരാള് ഞാനാ എന്നെ ഒരു ശകലൊരിതുണ്ട് കാരണം അവള് ഞാനും ഒരുപോലാ
ഒരുപോലായതൊണ്ട് ഓപ്ഷനില്ലല്ലോ
ട്ടായിരിക്കും ഞാൻ ഒരു സൗ അവള് മിണ്ടായിരിക്കും അപ്പം ചേച്ചി പറയും മിന്റെ സൗണ്ടിൽ മാത്രേ അവള് മിണ്ടായിരിക്കത്തുള്ളൂ അവ അച്ൻ ഇപ്പപ്പോ ദേഷ്യപ്പെട്ടാ പോല ഇ ഇങ്ങനെ ഇങ്ങനെ മഹം വേർപ്പിച്ച് നൽക്കു ഞാൻ ദേഷ്യപ്പെട്ട പെട്ടെന്ന് എന്താ കുഞ്ഞമ്മേ ഏ എന്താ കുഞ്ഞമ്മേ അങ്ങനെ ചോദിക്കും പെട്ടെന്ന് കാരണം അറിയാം അടുത്തത് ഇടിക്കൂെന്ന് ഞാൻ തിരിച്ചു
ദേഷ്യപ്പെട്ടു കഴിഞ്ഞാലേ അവൾക്കും അതുപോല എനിക്കും അതുപോല അങ്ങനെ ഒരേ ഒരു ഇതിൽ പോവാ പിന്നെ വല്യ പിന്നെ നമ്മളും അവള് കുഞ്ഞല്ലേ പക്ഷെ നല്ല ഇടിയിരിക്കും കേട്ടോ കൊച്ച് നമ്മള് വിചാരിക്കുന്ന പോലല്ല ആഹ നല്ല വേദന എടുക്കും മൂക്കൊക്കെ തീർത്ത് ഇവള് മർന്ന്ു നോക്കി ഇരിക്കത്തുള്ളൂ ഒന്നി തല അല്ലെ മൂക്ക്
ആഹ ആഹ നല്ല വേദന ഉള്ള സ്ഥലത്താണ അതോ കിട്ടുക
ആ അതെ അതെ ഞാന ഇങ്ങനൊയിരുന്നു ഞാാന എറെ ചച്ച ചേച്ചിയുടെ മൂക്ക് തീർത്തിടിച്ച് കുഞ്ഞില അവിടെ മൂക്കിൽ കൂടെ ചോരൊക്കെ വന്നതാ അതുകൊണ്ടാ എപ്പോഴും പറയന്ന് ഉം അതുകൊണ്ട് നീ അനുഭവിച്ചോന്ന് പറഞ്ഞോ ഇവിടെ കൊണ്ട് നിർത്ത
ചേ ചേച്ചിക്കും ജോലി ഉള്ളതോണ്ടേ
ആ ചേച്ചക്ക് എന്താ ജോലി
ചേച്ചിയ നേഴ്സാ അപ്പൊ ഇവർക്ക് ഡ്യൂട്ടി മാറ്റി മാറ്റി വരുവല്ലോ നൈറ്റ് ഇടായിരുന്നു അപ്പം ചേട്ടനും എടക്ക് വെളിയിലാ ജോലി ചെന്നൈയിലൊക്കെ പോവും അപ്പം ബുദ്ധിമുട്ടാ വീട്ടില്
ആഹ് അപ്പൊ പിള്ളേരെ ഇവിടെ ആക്കുന്നു ആക്ക്
ഉം ആഹ് അപ്പം അങ്ങനൊരു പ്രശ്നോണ്ട് ന്ന ഞാൻ വിളിക്കാവേ
ആഹ് ഓക്കെ